ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തായി ഫുഡൊക്കെ കഴിച്ചോ
ഹാ ഫുഡ് കഴിച്ചു
എന്തായിരുന്നു ഫുഡി‌ന്
ഇന്ന് പയറുപ്പേരി
ആഹ്
സാമ്പാർ
വേറൊന്നും ഉണ്ടായില്ല
സാമ്പാർ ഇന്ന് നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല
ആ ആഹ് ഞക്ക് ഫിഷ് ആയിന്നു ആഹ് ഫുഡ് കഴിച്ചു
ആ ആഹ് ഓക്കെ ആ ആഹ് നോൺ വെജ് വേണമെന്ന് ഏഹ്
ആഹ് നിർബന്ധൊന്നുല്ല്യ ഹുള്ള ഫുഡ്‌ കഴിക്കും അത്ര ഒള്ളൂ മിക്ക ദിവസം ഉണ്ടാവും ഫിഷ് എന്തെങ്കിലുംക്കെ ആയിട്ട് ചെല ദിവസങ്ങളിലേ മാത്രമേ ഉണ്ടാവാത്ത്യുള്ളൂ
ആഹ്
ഒന്നും കിട്ടിയില്ലെങ്കില് ഫിഷ് ഒക്കെ ഫ്രഷ് ആയിട്ട് ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കില് വാങ്ങിക്കില്ല അപ്പൊ അല്ലാതെ ഫിഷ് ആയിരിക്കും മെയിൻ ആയിട്ട് ഫിഷാണ് ബക്കിയൊക്കെ വല്ലപ്പോഴും അതൊക്കെ എടുക്ക്യേള്ളൂ സൺ‌ഡേ അങ്ങനെ വാങ്ങിച്ചോള്ളൂ
ആഹ ആ ഇവിടെ അങ്ങനെതെന്നെ ഇവിടെ വിടെ മെയിനായിട്ട് ഫിഷാണോ
മെയിൻ ഫിഷ് ആണ് അത് തന്നെ അത് ഫിഷ് കി കൂട്ടിയിലെങ്കി നല്ല ബുദ്ധിമുട്ടാ ആ കൊറെ നാളിങ്ങനെ കൂട്ടാതിരിക്കുമ്പഴേക്ക്
ആ എല്ലാ എല്ലാഫുഡും ഒണ് ഉണ്ടാക്കുവോ
ആ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കും
ആ വർക്കുചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫോ
ഹൗസ് വൈഫാണ് ഫുഡ് ഒണ്ടാക്കൂവല്ലേ
ആ ഇണ്ടാക്കും
ഏ ഇല്ല ഇല്ല ഇല്ല ഹൗസ് വൈഫാനും ആ ഒരുമോനുണ്ട് മോന് നഴ്സറി പോ അംഗനവാടി പോകുന്നുണ്ട്
ആ അപ്പൊപോയി വന്നിണ്ടാവൂല്ലേ ഇപ്പവരൂലേ എത്ര മണിക്കാവുമ്പോ വരും ആ
ഉം എന്തൊക്കെ ഫുഡാ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്
മെയിനായിറ്റ് പറഞ്ഞ ഡെയിലി ബേസിസിലുള്ള കുക്കിംഗ് എന്തായാലും ഉണ്ടല്ലോ
പിന്നെ എടയ്ക്കിങ്ങനെ മക്കൾക്ക് സ്കൂളിൽ കൊടു വിടാനായിട്ടൊക്കെ എന്തങ്കിലുമൊക്കെ ഉണ്ടാക്കും നല്ല ഫ്രൈ പൈസ വാങ്ങാനൊണ്ടെങ്കിലൊക്കെ
സ്നാക്സ് ഒക്കെ ഒണ്ടാക്കുന്നുണ്ടോ
സ്നാക്സ് നോമ്പാമ്പോ ഇണ്ടാക്കലുണ്ട് അല്ലാണ്ടില്ല ആ ടൈം ആവുമ്പോഴാണല്ലോ മെയിനായിട്ട് അ വൈകി വൈകുന്നേരം സ്നാക്സ് ഒന്നും ഉണ്ടാക്കൂല്ല രാവിലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചോളൂ അവര് അതന്നെ കൊടുക്കുള്ളൂ പിന്നെ എപ്പഴും എപ്പഴും ഈ ഫ്രൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ പിന്നെ എടക്ക് സൺഡേയ്സില് ഗീ റൈസ് അങ്ങനെ എന്തെങ്കിലൊക്കെ ചിക്കൻ കറി ചിക്കൻ ബിരിയാ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കലില്ല ഫ്രൈ ചില്ലി ചിക്കൻ അങ്ങനെ എന്തെങ്കിലു ക്കെ ആയിട്ട് ഉണ്ടാക്കികൊടുക്കുമ്പോ സന്തോഷാണ് കപ്സാ അങ്ങനെയൊക്കെ ഉണ്ടാക്കും നീ കുക്ക് ചെയ്യില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ
ആ ആ ഉണ്ടാക്കലുണ്ട് എ എപ്പളുവില്ല
വല്ലപ്പോഴും ആ ഞാനുമതേ എടക്കേയുള്ളൂ എപ്പഴും ഉണ്ടാക്കില്ല
പിന്നെ മെയിനായിട്ട് ട്ട് അല്ലാത്ത സ്നാക്സ് ഉണ്ടാവല്ലോ ഈവനിങ്ങ് സ്നാക്സ് കോഴിക്കോട്ട അടാ
ആ
അങ്ങനെയൊക്കെ എടക്കൊണ്ടാക്കും
ആ ആ അതൊക്കെയാവുമ്പൊ സ്റ്റീമിഡാകുമ്പോ കൊഴപ്പോല്ല
ആ അതെ
മറ്റേതെന്നു പറയുമ്പോ
അതാണെങ്കി ഹെൽത്തിയാണല്ലോ
അതന്നെ ഇവിടെ ഇണ്ടാവാറുണ്ട് കോഴിക്കട്ടാ മിക്ക ദിവസോണ്ടാവും അങ്ങനെ നമ്മള് വാങ്ങിക്കാൻ ഒണ്ടാക്കില്ല
ഏ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മഴയാണോ
ആ മഴേം പിന്നെ നല്ലവെയിലാ
അതെയോ ഇവിടെക്കെ എടക്കൊന്ന് ന്ന് വെയില് വന്നു അതുകഴിഞ്ഞിപ്പൊ വീണ്ടും നല്ലമഴയാണ്
അതെല്ലേ അവിടെന്ന് നല്ല മഴയാ പിന്നെ നല്ല വെയിലാ കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഒണക്കാനിട്ടതാ അതിന്റെ പരിപാടിയായിരുന്നു മൊത്തം ഇങ്ങനെ പെന്റിങ്ങുണ്ടാവുമല്ലോ നമ്മള് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്നുംകഴുകാണ്ട് വെച്ചിട്ട് ഒരാ നോക്കിയിരിക്കാന്നറഞ്ഞത് അപ്പൊ ഇന്നങ്ങനെ ഒരു
ഏതാ ഡിസ്ട്രിക്റ്റ്
ആഹ് ഞാൻ പറയാം മോം എനിക്കറിയില്ലാട്ടാ
ആണോ അതെനിക്കറിയില്ല
അഹം ആഹ് അ
അ ഓക്കെ ഓക്കെ
ഉച്ചയ്ക്ക് അപ്പൊ പയറൊക്കാരുന്നു അല്ലേ ഇവിടെ പയറക്കൊന്ന് ചിക്കി കഴിക്കൂല രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രം
ആണോ
പയറക്ക പേരിണ്ടാക്കലക്ക ബ്രേക്ക്ഫാസ്റ്റ്ന് മാത്രുള്ളൂ
അപ്പോ ഉച്ചയ്ക്ക് മെയിനായിട്ട് മെ ഫിഷാണോ
ആഹ് ഫിഷിണ്ടാക്കും പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലൊക്കെ ഒണ്ടെങ്കില് ഇണ്ടാക്കൂട്ട ഇനി ഇണ്ടാവറില്ല മിക്കവാറും
ആ ഇത് മറ്റേ മൺപയറല്ലേ മൺപയർ
വൺ പയറല്ലേ
ആ വൻ പയറ് അത് തോരൻ വെച്ചിട്ട് അത് ചെലപ്പോ അതാ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ച് ആ ലെഞ്ചിനോ ഡിന്നറിനൊക്കെണ്ടാവലുണ്ട്
അതേല്ലെ ആഹ് ഇവിടെ അങ്ങനെടുത്തില്ല
ഇല്ലാല്ലേ
ഉം ഇവിടെ പയറൊക്കെ ഉള്ളി രാവിലെ മാത്രം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റേട്ട് മാത്രം അങ്ങനെ ഈ സദ്യയിലൊക്കെ ഇണ്ടാവാറുണ്ടല്ലേ നമ്മളീ പൊർത്ത്ന്ന് സദ്യ ദ്യക്ക കഴിക്കൂലേ കല്യാണങ്ങൾക്ക് ആപ്പൊക്കെ കിട്ടാറുണ്ട് വീട്ടിലുണ്ടാക്കലില്ല അങ്ങനത്തെ കറി പിന്നെ നമ്മള് പിണ്ടി ആക്കില്ലേ വാഴേന്റ അയിന അങ്ങനതന്നെയാണോ പറയാ
വാഴപ്പിണ്ടി
ആഹ് അതൊക്കെ ഒലത്തുമ്പഴ് പയറിടും അപ്പൊ നല്ല ടേസ്റ്റാ അല്ലാണ്ട് ഇത് മാത്രായിട്ട് കറി വെക്കൂല അല്ലെങ്കി പരിപ്പ് അല്ലങ്കി ഇങ്ങനെ പയറ് എന്തെങ്കിലൊക്കെ ഇട്ടിട്ട് ഇതൊലത്തും ഇത് തോരനുണ്ടാക്കും ഇവിടങ്ങനയാട്ടൊ പറയാ പിന്നെ കൊ ഒ ആഹ് തോരനല്ലാ ഒലത്തുംന്നാ പറയാ ഉലത്തുംന്നാണ പറയാ ആഹ് അതുപോലതന്ന വാഴേന്റെ കൂമ്പില്ലേ
ആഹ് വാഴച്ചെണ്ട് വാഴച്ചെണ്ട് അല്ലെങ്കി വാഴക്കൊടപ്പെൻന്നൊക്ക പറയും ഇവിട
എന്ന കൊടപ്പ് പ്പെന്നും പറയും
ഉം ഉം
ആ സംഭവോം ഇങ്ങനെ എടുത്തു കറി വെക്കും അല്ലാണ്ട് വേറെ ഒന്നിനും എടുക്കാറില്ല വേറൊന്നിനും പയറില്ല പയറ് സംഭവങ്ങളും ഒന്നുല്ല പിന്നെ പരിപ്പ് വേറെ കറിയൊന്നു ഇല്ലാന്നുണ്ടെങ്കില് പരിപ്പ് ഉള്ളി മൊളക് ഇട്ടി ട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ പരിപ്പിണ്ടാക്കും എന്നിട്ട് വല്ലാ ക്ക മീനോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കും
ഓ ഇവിടെ പരിപ്പ് പയറ് തന്നെ ആയിട്ടും തോരനൊക്കെ വെക്കും അല്ലാതെ ഇപ്പൊ വാഴക്ക വാഴക്കൊണ്ടല്ലോ
ഉം വാഴ പച്ചക്കായാ ആഹ്
ക്കയും പയറും കൂടാ വെക്കും അങ്ങനൊക്കെ ചെയ്യാം
പച്ചക്കായും പയറും കൂടി തോരൻ വെക്കലാ
ഉം തോരൻ വെക്കും ചെറുപയറുണ്ടെങ്കി ചെറുപയറായിരിക്കും ഏറ്റവും നല്ലത്. ചെറുപയറും പച്ച ഏത്തക്കായും പച്ചക്കായും കൂടെ
ആഹ്. അങ്ങൻത്തെക്കാവുമ്പൊ മോൻ കഴിക്കോ ങ്ങൻത്തെ ഫുഡൊക്കെ ഇഷ്ടാണോ
മോന് എ കൊർച്ചൊക്കെ കഴിക്കും
ഉം ഇവിടെ ഇഷ്ടല്ല ഇവിടെ ഫിഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്
ആഹ് അവന് മെയിനായിട്ട് നോൺവെജ് മോന് അതെ മോന് നോൺവെജെന്തെങ്കിലും വേണം
വേണം, വെജിറ്റബിൾസൊക്കെ കുടിച്ചിട്ടില്ലെങ്കില് അതവിടെ വെച്ചിട്ട് ച്ചികും. നമ്മള് കഴിക്കണം വേണെങ്കില്
ആഹ്. ഇപ്പ അംഗനവാടി പോവാൻ തൊടങ്ങിയപ്പോ ആഹ് അതെ അംഗനവാടി പോവാൻ തൊടങ്ങിയപ്പോ എല്ലാരുടേം കൂടെഇരുന്ന് അവിടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവല്ലോ അങ്ങനെ കഴിക്കുന്നുണ്ടെന്നാ പർഞ്ഞേ. സ്വന്തം കഴിച്ചോളും
അതെലേ.. ആഹ് അതാണ് അങ്ങനവാടി വിട്ടാലുള്ള ഒരു ഗുണം അതാണ് ആഹ് ഫുഡ് കഴിക്കാൻ പഠിക്കു അവര്. പിന്നെ മറ്റുള്ളവരോട് ബിഹേവെയ്യാനും അങ്ങനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോളും
അതെ
പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലതാ വീട്ടിലിരുത്തണേലും നല്ലത് മൂന്ന് വയസ്സാണോ കൊച്ചിന് ആഹ് അങ്ങനെ
പ്പൊ മഴയും കൂടെ ആയോണ്ട് ഫുള്ള് മഴയത്തറങ്ങല് വെള്ളത്തി കളി ചെളി കളി ഇതൊക്കെ തന്നെയാണ്
അതന്നെ, അതിലും നല്ലത് അങ്ങനെ പോയിരിക് ക്കുമ്പോ ഫുഡും കഴിച്ചോളും. നമ്മളറിയണ്ടല്ലോ അത്രയും നേര്ത്തെ കാര്യങ്ങള് രാവിലെ ബ്രേക്ഫാസ്റ്റ് കൊടുത്തങ്ങട്ട് വിട്ടാ മതി
പിന്നെ അവിടെ എല്ലാ ഫുഡുണ്ട് പതിനൊന്ന് മണിയൊക്കെപ്പ ആവുമ്പോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും
അതന്നെ പിന്നാ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഫുഡിലെന്നെ പല വെറൈറ്റീസല്ലേഇപ്പോ ആഹ് ന്ന് എന്റെ മോൻ പണ്ട് കരയുവാർന്ന്. ഇങ്ങനെ വീട്ട് കൊണ്ടയാക്കുമ്പോ തന്നെ കഞ്ഞി. പയറും വേണ്ടാന്ന് പറഞ്ഞിട്ട്.
ആഹ് -
വഹ് അന്നൊക്കെ കഞ്ഞീം പയറും മാത്രല്ലേ ഉള്ളൂ. ഇപ്പൊ പക്ഷേ പുലാവ് സംഭവങ്ങള്.
ഒന്നരാടം വെച്ചിട്ടാണ്ന്ന് തോന്നുന്നു മുട്ടയുണ്ട് പാലുണ്ട്. ഒരു
അങ്ങനെ പിള്ളർക്ക് ഇഷ്ടമുള്ളത്. ആഹ് അടിപൊളി പിള്ളർക്ക് ഇഷ് ടള്ളത് പിള്ളേര് കഴിക്കട്ടെ. ഇതിപ്പോ നമ്മള് ഫോൾസെയ്ത് കഞ്ഞിയും പയറും തന്നെ കഴിക്കണംന്ന് പറഞ്കഴിഞ്ഞ അത് ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ അവര് കൊച് ച്ചങ്ങനെ ഒരു ഇതായോണ്ടല്ലേ ഇങ്ങനെയൊക്കെ വെറൈറ്റി ഫുഡ്ന്നെ കിട്ടാൻ തുടങ്ങിയത്.
അഹ് അതെ വൈകുന്നേരം ഉണ്ട്. ഉച്ച കഴിഞ ഉറക്കും. ഉറക്കെ എണീച്ചിട്ട് എന്തേലും അടയോ പിന്നെ നുറുക്കോതമ്പിന്റെ ഉപ് പ്പുമാവ് അല്ലെങ്കിൽ പായസം അങ്ങനെ എന്തെങ്കിലും ഈവനിംഗ് സ്നാക്സും ഉണ്ടാവും.
ആഹ്. അത് ഇവരുള്ളപ്പഴും ഉണ്ട്. മോൻക്ക് അപ്പഴും വേറെ എന്തൊക്കെയോ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും ഒരു പായസവുമാർന്നു അവനിക്കതും ഇഷ്ടല്ലാർന്ന് മോൾക്കായപ്പഴ് ഇത്ണ്ടായിർന്ന് പുലാവൊക്കെ ഇണ്ടാർന്നു. ഈവ്ണിങ്, പുലാവൊക്കെണ്ടെങ്കി ഞാൻ പ്പതങ്ങോട് കൊടുത്തിടും. ഭയങ്കര ഇഷ്ടാണ്. വെളിച്ചെണ്ണേല്ണ്ടാക്ണോണ്ട് വെളിച്ചെണ്ണേന്റെ ടേസ്റ്റ്ണ്ടാവും ഗ്രീൻ ഗ്രീൻപീസ്ണ്ടാവും, ക്യാരറ്റ് ണ്ടാവും, അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള നല്ല. ടേസ്റ്റാരുന്നു അത് പിന്നെ ഇവടെ വന്നിര്ന്ന് ആളെന്നെ ഒറ്റക്ക് ഇരുന്ന് കഴിച്ചോളും എനിക്ക് കിട്ടിയതാന്നൊക്കെ പറഞ്ഞ് ട്രൈങ്കര ഇതില് ഉം
അപ്പൊ വീട്ടില് കുക്കെയ്യാന് ഏഹ് വെളിച്ചെണ്ണയല്ലെ യൂസെയ്യുന്നേ
വെളിച്ചെണ്ണയാണ് നമ്മള് പുലാവ് ഇണ്ടാക്കാനൊന്നും അങ്ങനെ വെളിച്ചെണ്ണെക്കെ യൂസെയ്യൂല്ലല്ലോ ജസ്റ്റ് കു ഗീയിലൊക്കെ ആയിരിക്കൂലേ പുലാവ് അങ്ങനെ ഇണ്ടാക്കലേ ഇല്ല അമ്മള് നെയ്ച്ചോറല്ലെ ഇണ്ടാക്കാ മെയിനായിട്ട്
അതെ
ഇത് വെളിച്ചെണ്ണയില് മാത്രം ഇട്ടിട്ട് റൈസ് ഇണ്ടാക്കും എനിക്ക് തോന്ന്ണെ എല്ലാം വെന്ത് വരുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കണെന്തോ ആണ് അപ്പൊ വെളിച്ചെണ്ണേന്റെ ടേസ്റ്റാണതില് മുന്നിട്ട് നിക്കാ
അതെ
ആഹ് ഹാ അപ്പൊ കുക്കറ്ല് അടിച്ചിട്ട് ചെലപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സെയ്തെടുക്കാ എന്തെങ്കിലു ആവും അപ്പൊ ആൾ ഭയങ്കര ഇഷ്ടാണ് ഇവടെ വന്നിട്ട് കഴിക്കലാ അന്നിട്ട് എനിക്ക് കിട്ടിയതാന്നൊക്കെ പറ്ഞ്ഞ് പിന്നെ അവർക്ക് പേ നമ്മള് ഇണ്ടാക്ക്ണേലും ഭേദം വല്ലോരും
അതെ അത് ശരിയാണ് പിന്നെ എല്ലാരും എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കാനും ഇഷ്ടായിരി
അതന്നെ കഴിക്കാനും ഇഷ്ടാണ് മോള് കഴിക്ക്യൂലാട്ടോ ഫുഡൊന്നും കഴിക്ക്യൂലായിരുന്നു ന്ന്ട്ട് ആന്റി അംഗനവാടില്ത്തെ ആന്റി ഇവടെ അട്ത്ത്ള്ള ഇത്തയാ അപ്പ ആ ഇത്താ സോപ്പിട്ട് ആ ഇത്താനെ കൊണ്ട് വാരി തരോന്നൊക്കെ ചോയിച്ച് പൊറകെ നടന്ന് ആ ഇത്ത പിന്നെ വാരികൊടുക്കലാണ് എപ്പഴും പോര്ന്ന വരെ ആ ഇത്താടപ്പെ റ്റ് പോലെ ആയിരുന്നു അങ്ങനെ വാരി കൊടുക്കണം ആഹ് ഭയങ്കര ഇഷ്ടവാണെ ഇപ്പഴും അതേട്ടൊ ഭയങ്കര ഇഷ്ടാണ് എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചെല്ലും അങ്ങനെ ഈ മോൻക്ക് പക്ഷേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അറ്റാ അങ്ങനെ ആരെടുത്തും വല്ല്യെ ആ ള് പോവും പക്ഷേ ആൾക്ക് കഞ്ഞി ഇഷ്ടല്ല കഞ്ഞി ഇഷ് ടല്ല അവട്ത്തെ പായസോം ഇഷ്ടല്ല
അതെല്ലേ പക്ഷേ ഇപ്പെ എല്ലാം നല്ലെ ഇബട് ത്ത ഇവട്ത്ത അംഗനവാടിയിലാണെങ്കി ചേച്ചിയെല്ലാം നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതീ ല് അധികം എരുവൊന്നും ആഹ് ടേസ്റ്റാ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയില് തന്നെ എല്ലാം ഇണ്ടായി
ഇണ്ടാക്കി കൊടുക്കും ആഹ് ഈ മോൾക്ക് നല്ലൊരു ആന്റീനേണ് കിട്ടിയത് പക്ഷേ മോന്ക്ക്യാരുന്നുപ്പൊ വേറൊരു ആന്റീയാര്ന്നു. അ പഴേത്തക്ക് ഇണ്ടാക്കാനൊന്നും അറിയില്ല
ഏഹ് ആഹ്
അപ്പോ മോനിക്ക്യൊട്ടും ഇഷ്ടല്ലാർന്നു പോവാന് ഇവിടെന്നന്നെ പോവുമ്പോ കരഞ്ഞിട്ടാ പോവാ കഞ്ഞി വേണ്ട പയറ് വേണ്ടാന്നർഞ്ഞിട്ട് ഇപ്പ ഇപ്പോ എടക്ക് അ വെയിറ്റ് നോക്കാൻ ചെറ്തിനെ കൊണ്ടോവുമ്പം അപ്പം ടീച്ചറ് പറയലാണ് ഇനി അട്ത്ത സ്റ്റുഡന്റ് ഇവളാണന്ന് പറയലാ
അഹ്
ഇപ്പ തന്നെ ആവോല്ലോ ഒന്നേമുക്കാലായി ഇപ്പ ചെറ് ചെറിയ ആൾക്കി ഇപ്പൊ തന്നാവും ആഹ് മൂന്ന് വയസ് ട്ടാവാനായിറ്റ് ഇത്ര പെരുത്ത് സമയം വേണ്ടല്ലോ എത്ര പെട്ടെന്നാ മക്കള് വല്താവ്ണെ ഉം ഹസ്ബന്റ് നാട്ടില്ണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് ആഹ് എന്നാ ശരി ഏഹ് ടൈമ്
നോക്കട്ടേട്ടൊ ടൈമ്
ഉം പത്ത് എത്രയാ പറയ്ണെ ഞാനാ
ആഹ് ടൈമായി ടൈമായി
ഓക്കെ ഞാനാ അങ്ങോട്
അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണോന്ന് പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി നീ മെസേജ് അയക്ക്ട്ടൊ
ആഹ് ഓക്കെ ഓക്കെ